ഉം ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഓ സുഖായിട്ടി രി ക്കുന്നു നാളെ സ്കൂള് തുറക്കുന്ന ഒര് സന്തോഷം മക്കൾക്ക്
ഓക്കെ ഓക്കെ ഓക്കെ മ് നാളെ സ്കൂള് തൊറക്കോണ്ട്ല്ലേ
ഉം ഉം
ഫോമും ബുക്കൊക്കെ എട്ത്തോ കു
ആഹ് വേടിച്ചു വേടിച്ചു ആഹ് വേടിച്ചു വേടിച്ചു അപ് ഓ കഴിഞ്ഞ വർഷ് സി ബി എസ് അവര് പഠിക്ക്ന്നെ
ഓ ഓ ഓ ഓ ആഹ് ആഹ് പിന്നെന്താ അവട്ത്തെ വിദ്യാലയങ്ങളൊക്കെ എങ്ങനേണ് ഹൈട്ടക്കാണോ
ഉം ആണ് ആണ്
അംഗൽവാടി യു പി എൽ പി ഒക്കണ്ടോ സ്കൂള്ക്കളവിടെണ്ടോ എട്ത്തന്നെണ്ടോ
ഇവടെ അട്ത്തുള്ള അംഗൻവാടി ഏ ഫുള്ള് ഏ സിയാണ് ഹൈട്ടകാണ് ഉം ആഹ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എല്ലാ സ്കൂളും സ്കൂളുകളല്ലാം ഒരുപാട് സ്കളുകൾ ഹൈടെക്ക് ആയില്ലാ
ഓ ഓ ഓ ഓ ആഹ് അതോണ്ട് ഉം ഹൈടെക് ആയ സ്കൂള്കളും നല്ലെ എ സി വെച്ച അംഗൻവാാളൊക്ക എല്ലെ
എല്ലാ പഞ്ചായത്ത് ഒരു നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തില് നമ്മുടെ അടുത്തുള്ള അംഗൻവാടി എ സി ആണ് എല്ലാം ഇഞ് അങ്ങനെയാണോ നമുക്ക് പറിയാൻ പറ്റത്തില്ല ഇത് നമ്മള് അറിയുന്നതാ നമുക്കറിയാവുന്ന പിന്നെ അംഗൻവാടിയിലൊക്കെ അണെ ഇതിനന് മുമ്പായയാലും ഫാനൊക്കെ കേടായാലും പേരൻസൊക്കെ മേടിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും എല്ലാവരും ഹെൽപ് ചെയ്യും അങ്ങനകെ ചെയ്യു വാരുന്നു
നിങ്ങള അവിടെ അംഗൻവാടിൽ ഫുഡ് ക്കെ ങ്ങനെയാണ്?
ഫുഡ് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെടാ ഫുഡ് എങ്ങനെയാണെന്നുള്ളത്
ആ ഇവിടെ അംഗൽവാടിൽ ഫുഡൊ ക്കണ്ട് പാല് ആഹ് ആ ഇവിടെ പാല്ണ്ട് മുട്ടായികൾണ്ട് പിന്നെ ബിരിയാണി ണ്ട്
ആ ഇവിടെ ബിരിയാണിയക്കെ ണ്ട് എന്നാ എപ്പോഴാ അങ്ങനെൊന്നും എനിക്ക അറിയത്തില്ല നമ്മുക്ക് അംഗൻവാടിൽ ആരും പോകുന്നില്ലല്ലേ
ആ ആ അല്ല അംഗൻവാടില്ലൊന്നല്ല എനിക്ക് പിള്ളേരില്ല ഞാ ല്ല മാരേജ് മാരേജ് കഴിഞ്ഞ വ്യക്തിയല്ല
അയ്യോ പഠിക്കാ ണോ
ആഹ് ഞാൻ ഡിഗ്രിക്ക് പഠിക്യാണ്
ആണല്ലേ ആ കൊച്ചാണ് ആ കോളേജൊക്കെ അടുത്താണോ
അല്ല മലപ്പുറത്താണ് നഞമ്മള വീട് മലപ്പുറത്താണ് മലപ്പുറത്തന്ന് കുറച്ച് അപ്പുറത്തൊക്കാണ്
കോളേജ് ബസില് പോണ മലപ്പുറത്ത് നിലമ്പൂർന്ന് പറ- സ്ഥലം നമുക്കറിയാം നമ്മുടെ ഒരു റിലേ-
ഓ അവിടെ അവിടെ അടുത്ത് തന്നെയാണ് കൊറച്ച് പോയാൽ മതി നിലമ്പൂരിക്ക് അല്ല ഏറെക്കൊറേ- കുറച്ച് നല്ല-
ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നിട്ട് അവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിലമ്പൂര് അവിടെ
ആ ആ നിലമ്പൂര് തേക്ക് മൂസ്സ്‌ - സിയം ഒക്കെ കാണാൻ പോയിട്ടുണ്ടോ
പോയിട്ടില്ല കേട്ടറവേയള്ളൂ അവര് വരുമ്പോ പറയുവായിരുന്നു ടൂറൊക്കെ പോവാറുണ്ട്
അടുത്തതായിട്ട് എവിടക്കൊക്കെ പോയ-
കൊടേ കൊട കൊടേക്കനാല് പോയായിരുന്നു ഈ വെക്കേഷന്
മൂടി
ആഹ് ആന് ആന്നാന്ന് വെക്കേഷ്ൻ ആകുമ്പോ പോവും പിന്നെ ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട് ഹൈദരാബാദ് ചാർമിനാറൊക്കെ പോയിട്ടുണ്ട്
റ്റുറാ ആയിട്ടാണോ പോണേ അല്ലാ ഫാമിലി ആയിട്ടോ
ഫാമിലിയാട്ട്
ഓഹ് അങ്ങനെ പോകുന്ന ആൾക്കാരന്നെ ആഹ് അങ്ങനെ നിങ്ങ അവട്ക്ക് പോവാ കൊല്ലത്തുന്ന്
ട്രെനിൽ പോം ട്രയിന് പോം ട്രയിന് പോവും
ഓഹ് ട്രെയിനിന്ന് ചാമനാർക്കൊക്കെ എത്ര ദൂരണ്ടാവും
നമ്മുക്ക് രണ്ടു ദിവസായിരുന്നു നമ്മളിപ്പോ പോയിട്ട് അഞ്ചാറ് വർഷായി രണ്ടു ദിവസം
ആഹ് അപ്പൊ ഒരഞ്ചാറ് മണിക്കൂർ വരും ഈ വർഷാവുല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി യാത്ര ആഹ് ആഹ് ഓക്കെ
ഷാർമിനാർ ക പോയിട്ട്
ഇല്ല ഞാൻ പോയി ഞാൻ ലോങ് ആയിട്ട് എടുക്കും പോയി പോയിട്ടില്ല ആഹ് പിന്നെ എന്താ ടൂറ് പേ പടം കൊണ്ടൊക്കെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ
എങ്ങനെ
പടം
സിനിമ സിനിമ ഇഷ്ട്ട ഇഷ്ടാണ് ആണ് ഞങ്ങളിപ്പോ ദൃശ്യം സിനിമയെന്നിട്ട് പോയി കണ്ട് മെനഞ്ഞാന്ന് പോയി കണ്ടതേ ഉള്ളു ആഹ് നിങ്ങള് സിനിമ കാണാറുണ്ടോ
സിനിമ പലപ്പോഴും ഏറെക്കുറെ കുറവാണ് അങ്ങനെ കാണാ ന്നുല്ല ന്നാലും പലപ്പോഴും റീൽസ് ക്കായിട്ട് എന്തേലുക്കെ നോക്കുന്നല്ലാതെ കാണല
ആഹ് ഇപ്പോഴും ചെറുപ്പം തന്നെ
ഉം ഉം ആരാ ഏത് പടാണ് ങ്ങള് ഏതും കാ ഏറും കാണാറ്
അങ്ങനെ ടി വി വരുന്നതൊക്കെ കാണും കോമഡി പടമാണ് കൂടുതലും ഇഷ്ടം ദിലീപിന്റെ ഒക്കെ പഴയകാല ത്ത സിനിമകളൊക്കെ ഇഷ്ടാണ് മോഹൻലാൻ ആ ഇഷ്ട ഏതായാലും തമാശപ്പടങ്ങളാ ഇഷ്ടം തം
ഓഹ്
ഉം മൊഹ ളന്റെ ന്നസെന്റിന്റൊക്കെ സെ ആഹ് ആഹ് വർഷത്തിഒന്നോ രണ്ടോ പ്രാവശ്യക്കെ രണ്ട് മൂന്ന് പ്രാവശ്യൊക്കെ പോവ് അത്രയക്കെള്ള് നല്ല സിനിമകളൊക്കെ വരുമ്പോ പോവും
ആഹ് അങ്ങനെന്നേ ഓരോ മോഡേൺ സിനിമകളക്കെ അർങ്ങുമ്പളയ്ക്കാരല്ലേ പൊ
അങ്ങനെല്ല നമുക്ക് ഇഷ്ടം ഏഹ് നല്ല സിനിമ എന്നൊക്കെ കേട്ട് അങ്ങനൊക്കെ
ണ്ടോ
എങ്ങനെ
ട്രിപ്പ് ആയി
അഹ് ആഴ്ച ആഴ്ച് ച്ചിലൊന്നും പോർല്ല ടൈം കിട്ടുമ്പഴൊക്കെ പോവും മക്കളെ വേക്കേഷനക്കെ അനുസരിച്ചക്കെ പോവും അത് പോവും മി മിക്കപ്പൊഴും ട്രി പ്പോക്കെ പോകും നമ്മൾ ഒരു വിധമുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഊട്ടി പോയിട്ടുണ്ട്
ഓ മയ്സൂര് ഓ ഊട്ടി അവട്ത്തക്ക് പോയിട്ട്ണ്ട്ല്ലേ ആഹ്. ഊട്ടില് ഇങ്ങള് പോയ ടൈമിലെങ്ങനണ്ടായ്നു കാലാവസ്
ആഹ് തന്ന തണുപ്പ് തണ് ത്ത കാലാവസ്
ഓ ഞങ്ങ്ളും പോയിറ്റുണ്ടായിരുന്നു. അപ്പൊ നല്ല തണുപ്പായിരുന്നു.
ഇപ്പൊക്കെയ് ഇപ്പൊ കഴിഞ്ഞ മാസ ല്ലായിരുന്ന ഫ്ലവർ ഷോയെക്കെ ഞങ്ങള് പോയ്ട്ടിപ്പോ ഒരുപാട് വർഷായി കു ട്ടി പോയ്ട്ട് ആ സമയത്ത് അന്ന് ഞങ്ങള് ചെന്ന സമയത്തും ഫ്ലവർ ഷോട സമയാര്ന്ന് നല്ലയാര്ന്ന് കാണാൻ
നല്ല രസണ്ടായിന്യം അവിട പൂ ഞങ്ങള് പോയപ്പഴും ഫ്ലവർ ഷോ ൻ്റെ ടൈം ആയിരുന്നു ഞങ്ങളിപ്പോ രണ്ട് വർഷ് മുമ്പാ പോയിര്ന്നത്
മ് ഞമ്മള് പോയ സമയത്ത് ല്ലാവരും അ പെം പൂവിന്റെ പേരെനിക്കറഞ്ഞൂടാ മഞ്ഞ കളറ് കടലാസ് പൂ പോല ഇരിക്കുന്നൊരു പൂവുണ്ടല്ലെ അത് ഊട്ടിൽ ഒരുപാട് കിട്ട്ന്നതാന്ന്
ആഹ് ഞങ്ങള് പോയപ്പോ പോപ്പികളായിരുന്നു നർച്ച് പോപ്പികള് ചോ പ്പ് തണ്ടുള്ള പൂപ്പ് പോപ്പികളുണ്ടായിരുന്നു പിന്ന റോസ്
ആഹ് റോസ് നമ്മള് ചെന്നപ്പഴും സമയത്തും റോസിന്റെ മേളയാരുന്നന്ന് ശെരിക്കും നോക്കാരുന്ന് ഉം ചെടികൾ ഇഷ്ടൊള്ള ആളാന്നാ ചെടിയ വി
ഓ വീട്ടുകള് വീട്ടിലിൽ ചെടികളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഇഷ് ക്കാണ് നല്ല ഇഷ്ടാണ് ചെടികളൊക്കെ ഞാൻ എവിട്ക്കെലും പോകുമ്പളൊക്കെ ചെടികളൊക്കെ വാങ്ങാറുണ്ട് നിങ്ങൾ വാങ്ങാറുണ്ടോ
അങ്ങനെ പൈസ കൊടുത്തൊന്നും ന്നാലും അത്യാവശ്യം ചെടി ണ്ട്
ഓ ഏതൊക്കെ ചെടികളാ വീടിന്റെ മുറ്റത്തള്ളത്
പാ പല സൈസ് പിന്നെ ചെബ്‌ ചെമ്പര
ഇങ്ങനെ പൂവിടാറുണ്ടോ എങ്ങനെയാണ് നിങ്ങെളെന്തായലും വള വള വാ
നമ്മളങ്ങെ വള അത് ഉള്ളിത്തൊലി മുട്ടത്തോട് അങ്ങനെയൊക്കെ ഉള്ള തേയില തേയിലയുടെ തേയില ക് തേയില കൊൊന് ആഹ അങ്ങനെയൊക്കെ ഉണ്ട് അതൊള്ളു അല്ലാതെ നമ്മള് അല്ലാതുള്ള വേളവൊന്നും അപ്പോസ് ചുവന്ന റോസാ ഇപ്പം പറഞ്ഞാ പ്രോസ് പ്രോസ അതിലൊക്കെ നിറയും പൂവുണ്ട്
ഓ മക്കൾക്കൊക്കെ ചെടി ഒക്കെ താല്പര്യമുള്ള
ആഹ ആഹ് കൊഴ് ആഹ കൊഴപ്പൊവില്ല ഉം ആ താല്പര്യഇണ്ട് അവരും വന്ന് ഹെൽപ് പെ യ്യൊക്കെ ചെയ്യും ഉം ചെടിയൊക്കെറോ ത്ത ഒക്കെ കോതി വിടുകയൊക്കെ ചെയ്യും
ആഹ
ഹസ്ബെന്റിന് ഭയങ്കര ഇഷ്ടവാ ആ അങ്ങനെ കൊണ്ടുവരൊത്തൊന്നുല്ല എന്നാലും വീട്ടിലുള്ളതൊ ചെയ്യും
ആഹ് മണ്ണ്ട്ട് കൊടു ത്ത് എല്ലാ ചെടികളും ചട്ടിയിലാണോ അല്ല നെൽ
ഇല്ല നിലത്തു ഉണ്ട് നി നി കൊറയൊക്കെ നിലത്തും ഉണ്ട് നിലത്തും ഉണ്ട് ച ട്ടിയിലുണ്ട് പിന്നെ പഴയ ബക്കറ്റിനകത്തൊക്കെ റോസ വെച്ചിരിക്കുന്നത്
ആ അങ്ങനെ കുഴിച്ചിട്ണ നല്ലതാ ഞമ്മൾ നൽ ത്ത് കുഴിച്ചിട്ണ പെട്ടന്നുണ്ടാവൂല്ലേ ഞങ്ങളെ ഇവിടൊക്കെ നെൽത്ത് കുഴിച്ചിട്ണ പെട്ടന്ന്ണ്ടാവ്ണ്ട് ചട്ടീയിലാകുമ്പോം കുറച്ച് കഴിയുമ്പോത്തിനും പോവാണ്
ആ പോവും പക്ഷെ പെട്ടെന്ന് പൂക്കുന്നത് ചട്ടയിലാണ് എന്ന് വെച്ചാ അതിന്റെ വേരുകൾ തോന്നയും പോകത്തില്ലല്ല ആ ചട്ടിൽ തന്നല്ലേ പറ്റൂ അപ്പൊ അത് പെട്ടെന്ന് കായ കായ ഇടാൻ നോക്കും ആ പൂക്കും മറ്റേ നമ്മള് തറയിൽ നടുമ്പം അതിന്റെ വേര്
ഉം പൂക്കളില്ല ചെടികളാണോ ഇഷ്ട എല നല്ല രസള്ള എലകള്ല്ലെ ഷ്
ആ എനിക്ക് എനിക്ക് പൂക്കളൊള്ള ചെടികളാ ഇഷ്ടം റോസൊക്കെ ഇങ്ങനെ പൂത്ത് നി ക്ക്ന്ന കാണാൻ തന്നെ എന്ത് ഫംഗിയാ
ആഹ് പറഞ്ഞത് ശെരിയാണ് ആഹ് ഔഷധ സസ്യങ്ങൾ ഉണ്ടോ വീട്ടി പിന്നേ
ഔഷധ സ പുതിനയക്കെ ഒണ്ട് ഔഷ്
പൊതിന ആ അങ്ങൻത്തെക്കല്ലത് ല്ലേ. തുളസി ങ്ങൾ എന്തിനൊക്കെ ഉപയോഗി ക്കാറ്?
നമ്മള് പൂജക്ക് എടുക്കും. പിന്നെ അമ്പൽത്തിലൊക്കെ പോമ്പ കൊണ്ട് കൊടുക്കും. അങ്ങനെക്കെ പിന്നെ നമുക്ക് പനിയൊക്കെ വരു പനിയൊ വരുമ്പോം വെള്ളം തെളപ്പിക്കാനും. അങ്ങനെ ആവി പിടിക്കാനും ഒക്കെ ക്കെടുക്കും. വക്ക് ആ തുളസി ഒരു ഔഷധം അല്ലേ? ഉം നമ്മളെ ഒച്ചയടപ്പൊക്കെ ഉണ്ട രണ്ട് തൊളസിയ ല വെറുതെ ചവച്ച് തിന്ന തന്നെ ചടപ്
ഒച്ചടപ്പൊക്കെ മാറും ല്ലേ. പിന്നെ കഞ്ഞികുറുക്കല് അങ്ങൻത്തെ സാനങ്ങളൊ ക്കെ വ്ടണ്ട്.
ആ ഉണ്ട്ണ്ട് അത്ണ്ട് നമ്മൾ പനി പനിക്കൂർക്കാന്ന് പറയും ആ. അതൊണ്ട് നിങ്ങക്കുണ്ടോ ആ അത് ഉം മഴയാ ഇപ്പ പനിയ
ആ അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ പോയിട്ടുണ്ട്
അതിന്റെ ഒരു തണ്ട് കൊണ്ട്വെ -
ഉം ആ അത് പറഞ്ഞ ശെരിയാണ് ആ അവിട നെറ ച്ചുണ്ടാരുന്നു അവിടെ അയൽവാസികളൊക്കെ പറിച് കൊണ്ടു പോയി പോയി പോയി
ആ നമ്മളത് വെ ട്ടി കളഞ്ഞാൽ
ആ അത് പറഞ്ഞത് ശെരിയാ എല്ലാരും ങ്ങനെ പറിച്ച് ഈ എണ്ണ കൈച്ചന് മി
ഉം ശരിയട ശേ ഓക്കെ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ശരി ഓക്കെ
ഓക്കെ ഓക്കെ